ഹലോ ആഹ് എന്തൊക്കെ പാട് ആഹ് കേക്കണ്ട് എന്തൊക്കെ പാട്
ഇന്ന് സുഖം തന്നെ എന്തൊക്കെയാണ് ചായയൊക്കെ കുടിച്ചോ
ആഹ് ചായ കുടിച്ചു ഉ ഇവിടെ ഇങ്ങന കെടുക്കാണ്
ഏഹ് എന്താ പണിയൊക്കെ കഴിഞ്ഞ് കെടു
ആഹ് തൊട്ക്കാ മാത്ര ഇണ്ട് ബാക്കിയുള്ളൊക്കെ കഴിഞ്ഞിക്ക്ണു
ഏ ഏ ഏ ഭക്ഷണൊക്കായോ ഉച്ചക്കക്കുള്ളൊതൊക്കൊയായോ? ഏ ഒക്കെ നേരത്തെ കയിഞ്ഞോ? ഏ
കറി ഞാൻറ്റക്കല്ലേള്ളൂ കറിക്ക് ഇക്കായിറ്റ് ഇണ്ടാക്കാന് ക്ക് മടിയാ
ഹ ഹ ആഹ് ശരി എന്നിട്ട് എന്താ കൂട്ടാ
ഞാന് പിന്നെ കോര പൊരിച്ചതുണ്ട് പടവല ഉപ്പേരി ഉണ്ട് പിന്നെ ഉംഉരുളകഴങ്ങ് ചെറുതാക്കി കട്ട്യ്തട്ട് കടക് ഇട്ടിട്ട്ണ്ട് പ്പി മുളക് ഇട്ടിട്ട് രണ്ടായിട്ട് ആ മക്കൾക്ക് ഏതായാലും രാവിലെ സ്കൂ ൾക്ക് പോണേ
ആഹ് ആ അപ്പൊ കൂട്ടത്തില് ഒന്ന് ആ അങ്ങനെ ആകുമ്പോ പണിയായിട്ട് കഴിയല്ലോ കുളിയൊ കഴിഞ്ഞോ?
കുളി കയിഞ്ഞിട്ടൊന്നുംല്ല ഇനിയിപ്പോ തുടക്കാണ്ട് തുടക്കാ തൊടക്കാണ്ട് കൊലയൊക്കെ തുടച്കാണ്ട് പോന്ന് ഞ്ഞ് അകങ്ങൾ തുടക്കാണ്ട്
ആ ഞാനും അങ്ങനെ തന്നെ പിന്നെ വെയില റക്കണ്ട് അപ്പോൊ പിന്നെ വേഗം എന്താക്കി മിഷലിട്ട് വേഗം അലക്കി ആണ് കൊണ്ടേച്ച് പിന്നെ രാവിലെ ചപ്പാത്തിയും പോത്ത് കറിയും വെച്ച് അപ്പൊ ഉച്ചക്ക് നെയ്ച്ചോറാക്കാന്ന്ച്ചിട്ട് കുറച്ച് നീട്ടി അങ്ങ് വെച്ചു ഉച്ചക്കൂടി കണക്കാക്കിട്ട് അങ്ങ് വെച്ചു അപ്പൊ പിന്നെ ആ അത് പിന്നെ വേഗം ആകല്ലോ അതുകൊണ്ടന്നെ ആ പിന്നെച്ചാല് തൊടക്കാനൂടി ഉണ്ട് തൊടക്കും കൂടി ചെയ്തക്കയാണെങ്കില് ആ ചെയ്യാ പറഞ്ഞോളാ
തൊടക്കാനുണ്ട്
ഉം ഉം തൊടക്കാനുണ്ട് ആഹ് തൊടക്കാനുണ്ട് അ പിന്നെ പിന്നെ ചോറും വയ്ക്കാൻ അത് വേഗം കയ്യല്ലോ വേഗമാവൂലല്ലോ ഓണ്ടന്നെ ചോറ് വേണ്ട അത് സ്കൂള നിങ്ങ് തിന്നു മോളി സ്കൂൾന്ന് വന്ന് തിന്നു. പിന്നെ മറ്റോല് രണ്ടാളും ആറ്‌ല്
ആഹ്
ആ ന്നാപ്പോ ഇന്ന് സ്കൂൾന്ന് കിട്ടിയല്ലോ എന്നാല ഞാൻ പറയാ നല്ല ചൂടുള്ള ചോറ് കിട്ടും ല്ലോ അ അതാ നല്ലത്ന്ന് അറിയോ അതിനു ചെലപ്പോൊക്കെ എന്തെങ്കിലും കൂട്ടാൻ എന്തെങ്കിലും ആക്കിട്ട് കൊടുക്കും. ഉപ്പേരി അങ്ങനെ എന്തെങ്കിലുണ്ടെങ്കില് ന്ന്പ്പോ പോയിട്ടില്ല എങ്ങോട്ടും ഇവിടെണ്ട്
ആ ആ ആ
അപ്പൊ പിന്നെ വേഗം ഉച്ചാവുമ്പോളേക്ക് വേം നോക്കും വാണം പിന്നെ മക്കള് രണ്ടാളുണ്ട് ഒരാള് വയനാട്ടിലുണ്ട് ഒരാള് ദീനെ പഠിക്ക വാഫിയ ദീന പഠിക്കയാ അപ്പൊ വ ആ വാഫി മോന് വാഫിം മറ്റോള് വഫിയ്യിം
അപ്പൊ നിങ്ങക്ക് എത്ര മക്കളാ?
നാലാള്
ഉം നാലാള
ഉം ഉം അപ്പൊ ഓല്ണ്ട് ഇന്ന് ലീവാ പ്ലസ് വണ്ണ് അല്ല ഒരാള് പ്ലസ് വണ്ണ് ഒരാൾ പ്ലസ് ടു അപ്പൊ ഉം ഇന്നിപ്പോ വരുന്നുണ്ടോ അവധിയായിട്ട് ഇപ്പം മൂന്ന് ദിവസം ലീവ് ആദ്യം ഉണ്ടാവും അപ്പം അതിന് അത് കഴിഞ്ഞാൽ പിന്നെ ഓടെ കൊണ്ടുപോയിക്കിയാല് ഇന്നിപ്പോ രാത്രിയ ഒക്കെ ഒന്ന് തിരക്കന്നെയിക്കും എല്ലരുള്ളൊണ്ട് ആഹ് പിന്നെ പിന്നെ നാളെയക്കെ ആുമ്പോൾ ഏട്ടെങ്കിലും പോകാൻ പിന്നെ നോമ്പോ ഉണ്ടല്ലോ നാളെ നാളെയും മറ്റന്നാ മറ്റന്നാളും
ഇബട മുഹറം ഒമ്പതും പത്തും നോമ്പാ
അപ്പോൾ നാളെയും മറ്റന്നാളും ഇപ്പൾ നടക്കുളു അതിൻ്റെ പിറ്റേന്ന് പ്പ എല്ലായിടത്തേക്കും പോയേ മാ ണോം കൊണ്ട് ഉ കുറച്ച ദിവസ ആയല്ലോ പോയിട്ട് കണ്ടിട്ടപ്പ അപ്പോൾ അങ്ങനെ പോണം
വീട്ടില് പിന്നെ വേറെ ആരൊക്കെയുണ്ട്
ഇല്ല വേറെ ആരും ഞങ്ങ തന്നെ ഞാനും ഇക്കാക്ക യും മക്കളും തന്നെ ഉം വേറെ ആരുല്ല പിന്നെ ആ ആ ഒറ്റക്ക പിന്നെ എല്ലാരും വേറെ വേറെ എല്ലാരും കൂടിയവരാണ് വല്ലൊരു ഉ ജ്യേഷ്ഠന്മാരുണ്ട് മൂന്നാള് ഉം പെങ്ങന്മാരുണ്ട് മൂന്നാള്ഒരൊക്കെ വേറെ കൂടിയതാ അവിടെ ഉമ്മയും ഉപ്പയും ഒന്നുംല്ലല്ലോ മരിച്ചത് തന്നപ്പോ പിന്നെ നമ്മള് നേരാണ് നമ്മള് മാറിയത്
ഓ അവര് അവരൊക്കെ എവിടെന്നെ അവിടെ അടുത്ത് തന്നെയാണോ
ആ അവിടെ നല്ല അടുത്തല്ല കൊറച്ച് പോവാണ്ട് കൊറച്ചങ്ങ പോണം ഉം പിന്നെ അവിടെ പിന്നെ ഉമ്മേംഉപ്പൊക്കെടെ സ്വന്തമായിട്ടല്ലേ താമസോം
ഞാനാ സ്വന്തായിട്ടാ
ആ ഉമ്മേം ഉപ്പേക്കേ
ഉമ്മ എളച്ചന്റെ അടുത്താണ് പിന്നെ ഉപ്പ മരിച്ചിട്ട് അഞ്ച് വർഷായി
ആ
ഉം
ആ ശരി നാട്ടേക്ക് വരൂല്ലേ ഉമ്മ കൂടാനൊക്കെ
ആ ഞങ്ങള് ഇവിടുത്തെ ഇന്ന എന്നെ കെട്ടിച്ച അവിടെ തന്നെ ഞങ്ങള് ഇന്റെ വീട് എന്റെ വീട്ടില് പത്ത് മക്കളുണ്ട് ഞങ്ങള് ആ ആറ് പെണ്ണും നാലാണും ആ ക്മിപ്പൊക്കെണ്ട്
ആ അപ്പൊ എല്ല രൂടി ആവുമ്പോ നല്ല ര സആണല്ലോല്ലെ ആ സ്കൂൾ അവധിക്ക് വൈരുന്നേരം എല്ലരുംകൂടി ആകുമ്പോ നല്ല രസം ല്ലേ എ ഏട്ടോ യാത്രൊക്കെ പോകലുണ്ടോ
ആ യാത്ര ഞങ്ങള് ടൂറൊക്കെ പോക്കണ്ട് ഊട്ടി അങ്ങനെയൊക്കെ സ്ഥലത്ത് ഞങ്ങളൾെല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും കൂടി പോക്കും ഉം കക്കാരൊക്കെ നട്ട തിരുമ്പളേ എല്ലാരും കൂടെൊക്കെ പോക അത് രസാണല്ലോ
അതാണ് നല്ല രസമാണ് എല്ലരും കൂടി ആവുമ്പോ
ആ അതെ
പിന്നെ ഞങ്ങ അതോണോ എല്ലൂരി കൂടെ നാള് ബസ്സില് കെഎസ് ആർ ടി സി ബസ്സില്ലേ അതില് പോയിണോ നല്ല രസ നമ്മളനരിക്കും കെ എസ് ആർ ടി സി ബസിലൊക്കല്ലേ എന്ന് പറുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കു ല്ലേ പക്ഷെ ഞങ്ങളെല്ലരും ഓടി അങ്ങനെ പോയി നല്ലൊരു വൈ ബ്‌ ഞങ്ങള് പിന്നെ കാറില് ഓ സൈക്കിളിലൊക്കെ പോയിക്കണ്ട പക്ഷെ അതിലൊക്കെ എത്രോ ഓ രസമായിട്ടാണ് ല്ലെ എല്ലാരും കൂടെയാകുമ്പോ പാട്ടൊക്കെ പാടിട്ട് നല്ല
കെഎസ്ആർ ടി സി ഇപ്പൊ ഫ്രീ ബസ്സ് ഉണ്ടല്ലോ
ആ് ഇത് ആ ഇപ്പൊ പ്രിയായ തിന് മുമ്പ് അതിന്റെ മുമ്പൈനും പോയത് അതിനായിട്ട് ഓരുണ്ടല്ലോ ഓരോരോ സ്ഥലത്തൊക്കെ അങ്ങനെ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടല്ലോ ആ അങ്ങനെ ഞങ്ങള് പോയത് ഞങ്ങള് നിലമ്പൂര് പോയി പിന്നെ അടുത്ത ദൂരോട്ടൊന്നും പോയില്ല പിന്നെ പിന്നെന്താ മിനിയൂട്ടില്ലേ മിനിയൂട്ടി പോയി ആ ആ
ആ അങ്ങനൊക്കെ ഒരു ടൂറൊക്കെ പോവാ രസമാണ് കുട്ടികൾക്ക് കുറെ എൻജോയ്മെന്റ് ആണേ
അപ്പൊ എല്ലാരും ബസിലും ആവുമ്പോ എല്ലാവർക്കും നല്ലൊരു പിന്നെ ഭക്ഷണ ആണെങ്കിൽ ഞങ്ങൾ
ആഹ ആ ഞങ്ങളും അങ്ങനെ തന്നെ കേട്ടോ ഭക്ഷണം ഞങ്ങള് ബിരിയാണി ഞങ്ങളുടെ തുലെ അല്ലെങ്കിൽ ഞങ്ങങ്ങള് സാധാ ചോറ ഉണ്ടാക്കും അപ്പോൾ സാധാ ചോറ് ഉണ്ടാക്കുമ്പോൾ ഒരാൾ കറിയേൽക്കും ഒരാൾ മീൻ പൊരിക്കയിൽ ഉപ്പേരി ഏൽക്കും പപ്പടം ഏൽക്കും അങ്ങനെ ഓരോ ഓടുത്തൽ ഓരോ ഓരോ ഐറ്റംസ്എൽ ക്കും അപ്പൊ ആർക്കും പാറില്ല
ആ അതന്നെ അങ്ങനെ ആവുമ്പോ രസ എല്ലര കൂടി ആവുമ്പോ അങ്ങനെഓരോന്ന് ഓരോന്ന് അങ്ങനെ ഉണ്ടാക്കി കൊണ്ടയാൽ മതില്ല ആക്കും ഭാരണ്ടാവില്ല
ആർക്കും ഭാരല്ല രസമാണ് നമ്മുക്ക് നല്ല പോലെ നല്ല നല്ല ഫുഡ് കഴിക്കയും ചെയ്യ നല്ല ഭക്ഷണം കയി
ആ ആഹ അതന്നെ പുറത്തുന്നാണെങ്കിൽ നമ്മുക്ക് എന്തോ ഒരു വയറിനൊക്കെ എന്തോ ഒരു പ്രശ്നമാണ് എന്തോ ഉം പൈച്ചക്ക ആണെങ്കില് ചിലയിടത്തുള്ള നല്ല ഇത് എന്താ പറയ വൃ ത്തിം കാര്യൊന്നും ഉണ്ടാവില്ലല്ലോ അന്നപ്പോ നമ്മുക്ക് മന പിന്നെ ഒരു ഉം അതന്നെ പോലെ അടുത്ത ടുക്കള ഭാഗത്തേക്ക് പോയി നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുവ എന്തൊക്കെ സ്ഥിതിന്ന് ഉള്ളത് ഉം
അപ്പൊ വിചാരി കൈലും നല്ലത് മ്മക്ക് ഇണ്ടാക്കി
ആ അത തന്നെ പോവ നല്ലേ പിന്നെ ചില ഹോട്ടലൊക്കെ കയറിക്കുകയാണെങ്കിൽ അടെ നിലം ഇതൊക്കെ കണ്ടക്കുകയാണെങ്കിൽ തിരിച്ചങ്റങ്ങൂന ച്ചാല് നമ്മക്ക്‌ തൃപ്തിയാവില്ലല്ലോ പിന്നെ എന്തോ ശർദ്ധിക്കാൻ വ അ എന്തോക്കെ ഒരു പ്രശ്നം വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി കൊണ്ടു പോയാൽ അത്രയും നല്ലത്
ആഹ അ അത അത് വിചാരിച്ചിട്ടന്നെ ഞങ്ങളും ഉണ്ടാക്കല്
ആ ആഹ പിന്നെന്തെങ്കിലും പഴക്കെ അങ്ങനെ നേന്ത്രപ്പാഴക്കെ കയ്യില്
ആ പിന്നെണ്ടാ ചെറിയ ഗ്യാസടുപ്പൊക്കെ കൊണ്ടുപോവേ ഉം അപ്പൊ ഞമ്മക്ക് എന്തെങ്കിലും ചായ കാഴ്ച്ചാനോ അതേമാരിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പുഴുങ്ങാനോ ഒരു ഓംലേറ്റ് നൂഡിൽസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി
ആഹ ഉണ്ടാക്കാനൊക്കെ
ആഹ നല്ല എന്താണ്
ഇനി ഞമ്മള അവിടെ പോയിട്ട് നല്ല രസം മിനിയോ ചൊക്കെ ഭയങ്കര നല്ല എന്താ നല്ലൊ കാലാവസ്ഥ തണല്ലൊരു തണുപ്പൂ നല്ല കാറ്റോടെ പോയിയ്ക്കുവോ മിനിയൂട്ടി പോയിക്കുവോ
ആഹ മീനുട്ടി പോയിക്കണ
ആ നല്ല
ആ നല്ല കാറ്റും നല്ല ഏ കാണ വെച്ചാ ഞങ്ങള് ആദ്യന്ന പോയത് പോ പോയെന്നൊന്നുമല്ല ഒരു പിന്നെ ഗ്ലാസ് ബ്രഡ്ജ് ഉണ്ടായിരുന്നില്ല കുട്ടികൾക്ക് കളിക്കാണ്ടായി അങ്ങനത്തൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങള ഫസ്റ്റ് യട്ടോ ഒന്നും ഇണ്ടച്ച ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പോക്കില് പിന്നെ പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് വന്നു കു കുട്ടിയൊക്കുള്ള കളി ക്കറ് അന്നൊന്ന പോകുമ്പക്കെ ഒരു ടിക്കറ്റിന് പൈസ ഉണ്ടായിന്നല അടെ കിടക്കാനേ ടിക്കറ്റിന് പൈസേ ഉണ്ടായി നഞമ്മള് പോകറ് അന്നരു ഫ്രീ ആയിട്ട് നമ്മളൊന്നും ഇല്ലാതായിട്ട് പോയി വന്ന് പിന്നെ പോകുമ്പോ എന്തോരം പൈസ അയിന്റെ ഉള്ളിലൊക്ക് കിടക്കാൻ പൈസ ബഡ്ജ് കുട്ടികക്ക് ക കളിക്കാന് എല്ലാതും വന്നേ.
ഉം ഇപ്പം ബ്രിഡ്ജ് തന്നെ ബ്രിഡ്ജി തന്നെ നമ്മൾ കേറിയാ മൊതലാവും.
ആ അതന്നെ പക്ഷെ പേടയാവൂലേ, കേറുമ്പളേ? താഴത്തേക്ക് നോക്കുമ്പോ തല തല ചുറ്റുവാ. താഴേക്ക് നോക്കുമ്പോതിന്റെ പിന്നെ ഇന്നേ ഇന്നേ കളിയാകുന്റാ. ങ്ങളറിയൊ ഞാനൊരു തടിള്ള ആളാ അതാ പൊട്ടി ഇപ്പൊ പൊട്ടി അതാ പൊട്ടി പൊട്ടി. ഓരോന്ന് ആ ആവോ ഓരോന്ന് അവരു പറയാ അതാതാ പൊട്ടി അതാ അതാ അതങ്ങനണ്ട് അപ്പ എൻകയിനെക്കാട്ടിം പേടി
പൊട്ടി പോയാൽ പറയാൻ പറ്റൂല അങ്ങനേം സംഭവിക്കലുണ്ട്. ഉം ആ പൊട്ടി വീണക്കാണെങ്കില് എന്റമ്മോ നമ്മള് വിചാരി, എത്ര ആൾക്ക ആൾക്കാരയ്മേ കേറുന്നെ, അതിനൊരു ലിമിറ്റ് ഇല്ലല്ലോ. ആൾക്കാര് കൊറേ ആൾക്കാര് ഒരുമിച്ച് ച്ചല്ലേ കേറുന്നെ. ഏതായാലും നല്ല രസ നല്ല കാറ്റുക്കെയായിട്ടു നല്ലൊരിതൊക്കെ നമ്മുക്ക് മനസ്സിന് തന്നെ നല്ല നല്ലൊരു സമാധാനം.
അതെ നല്ലത് തന്നേ ഞമ്മക്കേ ഒരു വര് ലാവിഷാല്ലേ?
ഉം അതന്നെ കുട്ടികൾക്കും തന്നെ ഒരു ഇതാണ് കളിക്കാനുള്ള പലെ ഇതും ഉണ്ടല്ലോ അതാ, ഓർക്കു അയിന്റെ ഉള്ളിലാട്ട് കേറിയാ പിന്നെ സമയം പോണതന്നെ അറിയൂല.
അതേ.
പിന്നെ, എന്നാല് ആ ആയിക്കോട്ടെ, വിളിക്കാട്ടോ ശരിന്നാ.